ഓ.
ആ എന്തൊക്കെയുണ്ട് വിശേഷം ആഹ കേൾക്കാം.. എന്തൊക്കെയുണ്ട് വിശേഷം?
നല്ല വിശേഷം ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുണു.
മീൻ നൊക്കോ ആഹ് ഇവിടെയിണ്ട്. ഞാനേ അന്ന് കൊണ്ടുവന്ന കുഞ്ഞ് മീനില്ലേ കുറേ-
ആഹ ആഹ ഞാൻ പറഞ്ഞതല്ലേ ഇവിടൊന്ന് കൊണ്ടു പോയപ്പോ- അത് ചെറിയ മീന ജീവിക്കാൻ സാധ്യത ഇല്ല ഇല്ല.
അതെ.
അത് മറ്റേ മീൻ കൊന്നതാ കൊത്തി കൊന്നതാ?
ആണെന്ന് തോന്നുന്നു.
ആ നിങ്ങൾ മറ്റേ ടാങ്ക് ഇതുവരെയും സെറ്റ് ആക്കിയില്ലേ?
ഇല്ല ശരിയാക്കില്ല ചിറ്റ പറഞ്ഞ് അത് എടുക്കണ്ടാന്ന് പറഞ്ഞാ കാരണം പിന്നെ- എടുത്തില്ല.
ആഹ അവർക്ക് ആവശ്യമുണ്ടോ?
ആവശ്യമൊന്നുമല്ല പക്ഷേ എടുക്കണ്ടാന്ന് പറഞ്ഞു അത് കാരണം പിന്നെ എടുത്തില്ല.
ആഹ ആ ആഹ..
പിന്നെ നേരം കിട്ടിയില്ല അത് വേറൊരു കാര്യം. ഞങ്ങടെ ആ കുഞ്ഞിടാങ്കില്. ഉം അതില് കുഞ്ഞ് മീൻ രണ്ടെണ്ണം പുതിയത് വന്നു.
എങ്ങനെ?
ആഹ് രണ്ടെണ്ണം പുതിയത് ജനിച്ചിട്ടുണ്ട്.
ആഹ് കൊള്ളാലോ. ഏത് മീനാ?
ഉം അത് പേര് അറിയില്ല ചെറുതാണ്. അപ്പോ ഇനി ആഹ് കനാലിന്റെ അവിടെ ഇഷ്ടം പോലെ. ഇണ്ടെന്ന് തോന്നുന്നു. ഇപ്പോ നറയെ വെള്ളവും വന്നിട്ടുണ്ട് മീനൊക്കെ വന്നിട്ടുണ്ടന്ന് പറയണു.
ഞാൻ അങ്ങോട്ട് പോവാ എനിക്ക് ആമ്പല് വേണം. വന്നാലോ എന്ന് ആലോയ്ക്കാ അവിടെ ആമ്പല് എങ്ങാനുണ്ടേൽ പറക്കാൻ പറ്റോ?
എനിക്ക് തോന്നുന്നു ഇണ്ടായത് അച്ചായി അന്ന് പറച്ച്. ഇനി ഇണ്ടെങ്കി തന്നെ അറ്റം വരെ പോണ്ടി വരും അന്നും നമ്മള് പോയില്ലേ ആ താഴെ- ഴത്തോട്ട് ഇറങ്ങി ഒരുപാട് ദൂരത്തേക്ക് അവിടെ വല്ലതും ഉണ്ടെങ്കിലേ ഉളളൂ. എന്നാലും കൊറവാ അധികം കാണുന്നില്ല കഴിഞ്ഞൂവസം ഞാൻ പോയപ്പഴും.
ഈ പഴേ വാട്ടർ ടാങ്ക് വല്ലതും കിട്ടാൻ വഴി ഉണ്ടോ എവടെന്നെങ്കിലും-
വാട്ടർ ടാങ്കോ അറിയില്ലല്ലോ. എങ്ങൻത്തെ ഉദ്ദേശിച്ചേ
നമ്മള് വീട്ടില് വെക്കണേ ടാങ്കില്ലേ കറുത്ത കറുപ്പയോ വെള്ളയോ വാട്ടർ ടാങ്ക് ആഹ് വല്ല്യ ടാങ്ക്-
ഓഹ് അത് ആക്രീലൊക്കെ ചെൽപ്പോ ഇണ്ടാവോള്ളൂ. എന്റെ വീട്ടിൽ ഒരെണ്ണം ഇരിപ്പുണ്ട് പക്ഷേ എന്നുവച്ചാ അത്യാവശ്യം വൽതാണ് പിന്നെ അതൊന്ന് പയ്യെ പൊട്ടി താഴെ വീണപ്പോ
താഴ്ഭാഗാണോ പൊട്ട്യേക്കണേ?
സൈഡീന്ന് എങ്ങാണ്ടാന്ന് തോന്നുന്നു.
അതായത് ഇത് മൊത്തത്തില്ല ആവശ്യം ഇത് പകുതി മുറിച്ച് കളയാം നമുക്ക്-
ആഹ് ആഹ്
പകുതി മുറച്ച് കളയുമ്പോ ഒരു വീതിയുള്ള ഒരു ചെറിയൊരു കുളം പോലെ ആവില്ലേ ആഹ് അതിലൊക്കെ ആഹ് അതിലൊക്കെ അമ്പലോ താമരയോ നട്ടഴിഞ്ഞാ നല്ലതായിരിക്കും
നല്ലോണേ എനിക്ക് തോന്ന ചട്ടി താമരയൊക്കെ കിട്ടൂ തോന്നല്ലോ അതിന്റെ വിത്തക്കെ
ആ നമ്മുടെ നാട്ടിലുള്ളപ്പോ നമ്മൾ എന്തിനാണ ഇ വിത്തകേ മേടിക്കേണ്ടെന്ന ഞാൻ ആലോചിക്കണേ അല്ലേ നമുക്ക് ഇവിടെ പാടത്തൊക്കെ കിട്ടില്ലേ
ണ്ട് എന്റെ വീട്ടിലേക്ക് പോകണ സ്ഥലത്ത് മൂന്ന് ടൈപ്പുണ്ട്
തിത്താമര അത് കുറച്ച് ഏലകളൊക്കെ ഇങ്ങനെ വന്നിട്ട് വേഗം തന്നെ പൂവിണ്ടാവും എനിക്ക് കുറേ എല ഇങ്ങനെ വന്നി ട്ട് പൂ ഇണ്ടാവുന്നതാണ് എനിക്കിഷ്ടം കൊറേ
സമയം കിട്ടുമ്പോ വ നമുക്ക് ആ പാടത്ത് പോയി നോക്കാം സൈഡില് എങ്ങാനോ ഒന്നോ രണ്ടോ ഉണ്ടെങ്കിലേ ഉള്ളു ഇപ്പൊ അത്യാവശ്യേ നല്ല വെള്ളോണ്
ആഹ് നല്ല ഒഴുക്ക്ണ്ടാ
ഉം അത്യാവശ്യം ഒഴ്ക്കിണ്ടിപ്പാ മഴ പെയ്തുല്ലോ
ആഹ് അപ്പ ആഹ് അപ്പ എറങ്ങാൻ പറ്റില്ലായിരിക്കും
ച്ചിരി പാട
പിന്നെ ടാങ്ക് ഒന്നും ഇപ്പൊ റെഡി ആയിട്ടില്ല അത് ഞാൻ അന്വേഷിക്കണ കിട്ടുകയാണെങ്കിൽ എന്തലൊക്കെ- തയ്യോ എന്തെങ്കിലും താമരേടൊക്കെ ട്യൂബർ ആയാലും എടുത്തോട്ട് വരാലൊ എന്ന് വിചാരിച്ചു
ഉ പിന്നെ അത്യാവശ്യം പാമ്പുണ്ട്പ്പ-
ആണോ
കയ് ആ കയ്ഞ്ഞ ആയ്ച അമ്മക്കെ പോയില്ലേ അമ്മ ആഹ് അമ്മയക്കെ തൊഴിലുറപ്പിന് പോയപ്പോ പെരുമ്പാമ്പിന്റെ കുഞ്ഞിനെ കണ്ടുന്നു
ആണോ കോറെം
ആ കൊറേ ഒന്നൂല്ല ഒന്ന്ള്ളൂ
ആ ആ എവിടെ ആ-
ആ ഭാത്തായിട്ടെ കനാൽന്റെ കോറച്ച് ഭാഗാത്തായിട്ട് അതുകൊണ്ട് നമുക്ക് ഒഴുക്കൊക്കെ കോറഞ്ഞിട്ട് പയ്യെ പോവാ
ആഹ് ശേരിയാ വെള്ളത്തിലെങ്ങനെ ഏറങ്ങി കഴിഞ്ഞ ഇത് വന്ന അറിയില്ല
അറിയുല അതാ പ്രശ്നം
ഉം ഉ ഇപ്പൊ അവര് കോളത്തിൽ പോവാൻ വാശി പിടിക്കാറില്ലേ?
ആ കയിഞ്ഞ ദേവസം പോവാന്ന് പറഞ്ഞ അപ്പഴാ മോന് പനി പിടിച്ചത്
ആഹ് ആ ഇവ മഴയത്ത് വിളിച്ചിട്ടാ
ഇല്ല സിപ്പപ് കയിച്ച് കയ്ഞ്ഞ ദേവസയ് ഉം കയ്ഞ്ഞ ദേവസം അച്ഛൻ കടയിൽ പോയപ്പോ സിപ്പപ്പ് വാങ്ങിപ്പിച്ച് അപ്പ അത് കഴിച് പിന്നെ ചെറിയൊരു ജല തോടങ്ങി പിന്നെ ക്ലാസ്സില് കുട്ടിൃൾക്ക് ഉണ്ട് പനി
ആഹ് ഇപ്പോഴത്തെ കാലാവസ്ഥോയുടെ എല്ലാവർക്കും ഉണ്ടോ അതിന്ന് ഇങ്ങനെ പടരുകയും ചെയ്യുവല്ലോ
അതെ അതെ കൊറെ കുട്ടികൾക്ക് ഉണ്ട് പനി ഇവന്റെ കൂട്ടുകാരിയും കൂട്ടുകാരനൊക്കെ അവധിയായിട്ട് കയ്ഞ്ഞ ദേവസം ഇവരെ നോട്ടൊക്കെ ഞാൻ അയച്ചു കൊടുത്തായിരുന്നു പനിയായിട്ട്
ഇപ്പ ഈ ഇപ്പഈ ഇത് ങ്ങനെ എല്ലാർക്കും പനിയും ചോമയൊക്കാണല്ലോ അപ്പൊ പിള്ളേരോട് മാസ്ക് ഒക്കെ വെച്ചുകൊണ്ട് വരാൻ പറയാറുണ്ടോ ടീച്ചറ്
അതൊന്നുല്ല മാസ്ക് വെച്ചാൽ തന്നെ ര് ചെറുതുങ്ങളല്ലേ അതൊക്കെ ഊരി കളയും വെക്കുവ പോലുംല്ല അങ്ങൻത്തെ കാര്യങ്ങളൊന്നും പറയാറില്ല. എപ്പഴാണന്ന്. പിന്നെന്താ? അവടെ അമ്മൂമ്മ വല്ല്യമ്മ എന്തെട്ക്ക്‌ണ്?
വല്ല്യമ്മയും അപ്പൂപ്പനൊക്കെ ഇവിടെരുന്ന് ടി വി കാണ്ണ്.
ഉം.
ഉം അവർക്ക് അതാ സമയം പോണത്. വേറെവിടെ പ പ്രത്യേകിച്ച് പണിയൊന്നുംല്ലല്ലോ. സീരിലൊന്നൊല്ല. ഏ സീരേലിവിടെ കാണിക്കലേ ഇല്ല. അതൊക്കെ എന്റെ ചെറു പ്പത്തിലായിരുന്നു.
സീരേല് കാണാതിരിക്കുന്നത നല്ലത്. സമാധാനം ഇണ്ടാവും.
ആ. അതെ സമാധാനം ഇണ്ടാവും. പിന്നെ അവര് അതി കാണുന്നതായിരിക്കുലോ അവര് ഇങ്ങനെ വിശ്വസിക്കാ. അവര് പ്രായായ ആൾക്കാരല്ലേ? ഇപ്പ അമ്മ പറഞ്ഞ് ഇനി സീരേലൊന്നും ഇവ്ടെ വെക്കണ്ട പറഞ്ഞ് നിർത്തി. സിനിമ ച്ചൊടുക്കും സിനിമ അവര് കാണും.
നല്ലതാ. സീരിയല് കണ്ട് കഴിഞ്ഞാലേ ഒരു ദിവസം കണ്ടില്ലെങ്കി അവർക്ക് സമാധാനം കിട്ടില്ല. അപ്പൊ എല്ലാ ദിവസവും കണ്ട്കണ്ട് അവർക്കും ബുദ്ധിമുട്ടാവും. ഇവടെ ഒന്നും ഇല്ല. കാട്ടം കാട്ടം മാത്രേ ഉള്ളൂ.
അവര് പോണ സമയത്ത് കാണാലോ.
അവര് പോണ സമയത്ത് വളരെ കുറവാ ടി വി വെക്കല്. പാട്ട് വെക്കും എടക്ക്. അല്ലാതെ ഇവിടെ സീരിയല് ഒന്നും വെക്കാറില്ല പണ്ട് തുടങ്ങി. ഇപ്പൊ ഒട്ടും ഇല്ല.
അവിടെ കുറെ പച്ചക്കറികളൊക്കെ പുതിയത് ഉണ്ടായീന്ന് കേട്ടു.
ആഹ് പാവക്കയുണ്ട് ചീര ഒരുപാടുണ്ട് എന്തോരെല്ലാം ചീരയാ. ഇഷ്ടം പോലെ ചീരയുണ്ട്.
അവിടെ ചീര വിത്ത് പാവിയതാരാ?
അതൊന്നും അറിയില്ല. തന്നേ മൊളച്ച് നിന്നിട്ടുണ്ട്. ഒരുപാട് ചീരയുണ്ട്. എന്തോരം പേരാ വന്ന് പറിച്ചിട്ട് പോണേ.
എങ്ങനത്തെ ഏത് കളറാ?
പച്ച പച്ച.
കഴിക്കണ ചീര തന്നയാണോ അത്?
ആഹ് അതെ അതെ ഞങ്ങള് ഏഹ് ഇന്നലെ കൂടി ചീര ആഹ് എടുത്ത് വഴറ്റിയാരുന്നു. അവിടുന്ന്
ഉം, അമ്മ വന്നിട്ട് കണ്ടില്ലാവോ അല്ലെങ്കി അമ്മ കൊണ്ടുവരണ്ടതായിരുന്നല്ലോ.
ആഹ് ഞാൻ വിട്ടുപോയെന്നേ പിന്നെ ഞാൻ ഓർത്തത് അവിടെ ഉണ്ടല്ലോന്ന്. നറയെ ചീരയാ. പിന്നെന്ന് വെച്ചാ ആഹ് ഇനി അങ്ങട് വരാൻ പറ്റില്ലല്ലോ വീട്ടിലേക്ക് വരാൻ പറ്റില്ലല്ലോ? ആഹ് മാവേലിസ്റ്റോറിൽ പോയി അരി വാങ്ങിച്ചിട്ട് വരണ്ടേന്നും പറഞ്ഞ പോയേ. തൈയ്യൊക്കെ നോക്കും ഇവിടെ, അതൊന്നും എടുക്കാൻ നേരം കിട്ടിയില്ല. വേഗം പോയി. ഹലോ, ഹലോ,